ഇല്ല ഒറങ്ങിട്ടൊന്നുല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാരുന്നേ
ആ ആാ
വെറുതെ ഫോണ് ഫോ കുട്ട്യാളൊന്നും ഒറങ്ങി ട്ടില്ല അപ്പൊ ഇങ്ങനെ ഞാനും ഇവിടെ ഇരുന്നതാ
ഓഹ് അങ്ങനെ അങ്ങനെ ഞാന് വേടിക്കും ഇത്രേം ആയില്ലേ ഞാന് കൊറെ ദിവസായി വിളിക്കണന്ന് വിചാരിച്ചിട്ട് പിന്നെ വിളിക്കാനും പറ്റുന്നില്ല ആഹ് കൊറഞ്ഞ് തെരക്കിലും കാര്യങ്ങളും ആയിപ്പോയി
ആഹ് ഞാനും കൊറച്ച് തെരക്കിലൊക്കെ ആയിരുന്ന്
ഭക്ഷണം എല്ലം കഴിച്ചോ ആണല്ലേ
ആഹ് ഭക്ഷണം കഴിക്കലൊക്കെ വേഗാണ് കഴിച്ച് എന്നിട്ട് അടുക്കളാണ് പൂട്ടി
അതാണ്
ആഹ് ഭക്ഷണന്ന് ഇതായിരുന്നു ഉച്ചക്കക്ക് മത്തി കറി മത്തി പൊരിച്ചതൊക്കെ ആയിരുന്നു ബീറ്റ്റൂട്ട് ഉപ്പേരി ക്കായിരുന്നു പിന്നെ ഇന്ക്ക്ന്ന് ഇൻ്റെ വീട്ട് ട്ടില് പരിപാടി ഇണ്ടായിരുന്നു അപ്പ പിന്നെ അവിടുന്ന് വ വന്നപ്പോ വൈകുന്നേരം ബിരിയാണി ആയിറ്റ് വന്ന്
ഓഹ് ഞാ ഞങ്ങളിവിടെ അങ്ങൻ തന്നെയാ നേരത്തെ തന്നെ കഴിക്കും ഒരു ഏഴ് ഏഴരെയെല്ലാം ആവുമ്പത്തേക്ക് നമ്മള് കഴിക്കും എന്നിട്ട് ഒരു എ എട്ടെരെയെല്ലാം ആവുന്ന സമയത്തേക്കും ആഹ് ഫുൾ എല്ലാ പണിയും നമ്മളെല്ലാവരും ഓരോരാളും ഓരോരാളെ റൂമില് പോവും മൊബൈല് നോക്ക് ക്കീട്ട് കെടക്കും
ഇവടേം അങ്ങനെ തന്നാണ്
ആഹ് ഇന്ന് ന
ഇവിടെ പിന്നെ ഞാൻ മാത്രം തന്നെല്ലൊള്ളു വീട്ടില് ഇങ്ങളെ വീട്ടില് ഇങ്ങള് തന്നെല്ലെ ഉള്ളു?
ആഹ് ഇല്ല ബാപ്പയും ഉണ്ട് ഉമ്മയും ഉണ്ട് ആഹ് മോനും ഞാനും ഉണ്ട്
ആഹ് ആഹ് ഞാനു ഇവിടെ അങ്ങൻതന്നെ മക്കളുണ്ട് ഉമ്മണ്ട് ഭർ ത്താവു ഉണ്ട്
ആഹ് ഇത്താത്തിം ഇത്താത്താന്റെ കുട്ടിയും കൂടി ഇണ്ടായിരുന്നു അവരിപ്പോ ഹസ്ബൻഡിന്റെ അവര് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിറ്റാള്ളത് ആഹ് പിന്നെ ഇപ്പ ഞാനും ഉമ്മയും ഏഹ് എൻ്റെ മോനും മാത്രേ ഒള്ളൂ ഞാനു ഉമ്മയും വാപ്പിം മോനും മാത്രെള്ളൂ. അപ്പൊ നമ്മള് നമ്മളെ കാര്യ കഴിഞ്ഞിട്ട് കെടക്കും ചെയ്തു. അഹ് ഇന്ന് പിന്നെ ഏഹ് പൊറത്ത് പോയിട്ട്ണ്ടായിരുന്നു. അപ്പൊ പൊറത്ത് പോയി വര്ന്ന സമയത്തേക്ക് ഉമ്മാ അത്യാവശ്യം ഭക്ഷണം എല്ലണ്ടാക് ഇണ്ടായിരുന്നു. പിന്നേ, എന്ത ഈ തേങ്ങയിട്ട ചോറ്ണ്ടല്ലോ? തേങ്ങച്ചോറും പിന്നെ അത്പോലെ ഉണ്ടാക്കീട്ടുണ്ടായിരുന്നു. പിന്നെ ആഹ് എല്ലാ ഭക്ഷണോ ഇണ്ടാക്കൂ. ഭക്ഷണന്തിനു ന്ത്രമില്ല. നമ്ക്ക് അതിന് അന്സരിച്ചിട്ട്ള്ള ഒരു മാനസിക നിലവ് കൂടെ വേണം. അങ്ങനെയാണെങ്കി നമ്മള് എന്ത് ഇണ്ടാക്കു. നമ്മള് ഒരു നല്ല സന്തോഷള്ളാണെങ്കി നമ്മളെല്ലണ്ടാക്
ആഹ് ഞമ്മക്ക് നല്ല ഒരു ഹാ, ഇത് വരണം. അപ്പളാ നമ്മള്ണ്ടാക്
ആഹ് അതന്നെയാന്ന്. നമ്മള് ഭർത്താവിന്റെ വീട്ടിലൊന്നും പോയിരിക്കലൊന്നും ആഹ് ഇണ്ടാക്കൂ ചെയ്യണം, നമ്മളത്യാവശ്യം നമുക്ക് തിന്നാൻ വേണ്ടി പറ്റൂം ചെയ്യണം. നമ്മളാ മനസ്സുഖം നമക് ക്കാ ഒരു സന്തോഷത്തോട് കൂടി നമ്മൾ ഇണ്ടാക്കിയാലേ നമുക്ക് തിന്നാനും ഒരു സന്തോഷ ണ്ടാവൂള്ളു. അത് ബാക്കിയുള്ളവര് തരണ്ട, ഭർത്താവ് നമ്മള വീട്ടിലാകുമ്പോ നമുക്കത് കിട്ടും. പിന്നെ നമ്മള് ഭർത്താവിന്റെ വീട്ടിലെല്ലം പോയിട്ടുണ്ടെങ്കി എല്ലം നമ്മള് ഒരു കടമ പോലെ ചെയ്യുന്ന സമയത്ത് നമക് ക്കാ സന്തോഷം കിട്ടൂലല്ലോ? അപ്പൊ നമ്മളും കൊറേ എന്തൊക്കെയോ ഇണ്ടാക്കേണ്ടി വരും. ഹാ നമ്മളു എന്തൊക്കെയാ ഇണ്ടാക്കും. അവര്, നമ്മള് ഇണ്ടാക്ക്ന്നത് സാധാരണ തന്നെയാ ഇണ്ടാ ക്കും. പക്ഷെ നമ്മക്കതില് വല്യ കാര്യായിട്ടൊരു ടേസ്റ്റ് രുചിയൊന്നും തോന്നൂല. അതെന്ത്
ആഹ് നിങ്ങള് അവിടെ ബിരിയാണിയക് ക്കെ എങ്ങനേ ഇണ്ടാക്കല്? സാധാരണ പോലെ തന്നാണോ?
ആഹ് അതെ. നമ്മള് റൈസ് വേറെ അതുപോലെന്നെ ചോറ് വേറെ തന്നെ ആദ്യം വേവിക് നെയ്ച്ചോറ് വേറെ തന്നെ ആക്കും പിന്നെ കോഴീന്റെ ഇത് മസാലെയെല്ലം വേറെ തന്നെ ആക്കും ഉള്ളിയും തക് ക്കാളിയെല്ലം ഇട്ടിട്ട് വേറെ തന്നെയാക്കും. എന്നിട്ട് പിന്നെ ഉം, ഏകദേശം ഒരു വേവ് ആയി കഴിഞ്ഞിട്ട്ണ്ടെങ്കില് കൊറച്ച് ചോറെട്ത്ത് മാറ്റീറ്റ് ഈഹ് ഗ്രേവിയെല്ലം ഇട്ടേന് ശേഷം വീണ്ടും ആ ഇത് ഇട്ട് മല മലബാർ ബിരിയാണി ആക്കൂലേ? അതുപോലെന്നെ. മോൾല് കൊർച്ചൊരു കുങ്കുമപ്പൂവിന്റെ നെറാ നെറം വരാവേണ്ടിയൊരു മഞ്ഞക്കളർ എടക്ക് വരാൻ വേണ്ടിട്ട് കുങ്കുമപ്പൂവിന്റെ കളറും കൊർച്ച് പാലില് ചാലിച്ചിട്ട് അതില്
കുങ്കുമപ്പൂവിന്റെ ചൊയ വെരോ?
ചൊയ ചെർതായിട്ട് വരു. അത് ഒരു ടേസ്റ്റാണ് ആ ചൊയ വെര്ന്നത്. ഇനിയിപ്പം കുങ്കുമപ്പൂവ് ഇഷ്ടല്ലണ്ടെങ്കില് പാലില് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കലക്കീറ്റ്
ആഹ് ഞാന് പാലില് കൊറച്ച് മഞ്ഞപ്പൊടിട്ടാണ്ട. അതാ ഞാൻ ചോയ്ച്ചെ കുങ്കുമത്തിന്റെ ചൊയ വരോന്ന് ചോയ്
ആഹ് ഇല്ലില്ല. കുങ്കുമത്തിന് ചൊവ ഷേവന്റെ നല്ല ടേസ്റ്റാ. അത് ഒരു മണാ അത് തൊറക്ക്ന്ന സമയ ത്താ മണണ്ടാവ്ന്നത് ഭയങ്കര നല്ല രസാ. അതുപോലന്നെ ഇമ്മള് മോൾലീ ഉള്ളിയും ഇതെല്ലം വറ്ത്തിടുവല്ലോ? ആഹ് ഒണക്കമുന്തിരിങ്ങ, ആഹ്. എല്ലം വറ്ത്തിട്മ്പഴും ഒരു പ്രത്യേക ടേസ്
ആഹ് അതൊക്കെ ചെയ്യലിണ്ട് ഈഹ്. അല്ല പലേടത് ത്തും പലേ രീതീലായിരിക്കും ബിരിയാണി വെക്
ആഹ് എന്റെ ഭർത്താവിന്റെ വീട് പാലക്കാടാ. അപ്പൊ അവര് ബിരിയാണി വെക് ക്ക്ന്നെ ഇങ്ങനെയല്ല. അവര് ബിരിയാണി വെക്ക്ന്നെ ആദ്യത്തന്നെ മസാലയിണ്ടാക്കി ആഹ് എറ ഇള്ള ഒരു വേവായി കഴിഞ്ഞിട്ട്ണ്ടെങ്കി അതിലേക്ക് തന്നെ അത് നല്ല മസാല ബിരിയാണി ആയിരിക്കു. അത് നമ്മളെ പോലെ ആയിരി വല്ലാ കൊറച്ച്ടേസ്റ്റില് വ്യത്യാസതിന്റെ കൊറച്ച് പുളിപ്പെല്ലാംണ്ടാവും അയ്‌ല് തൈരെല്ലാം ഒഴിച്ചിട്ട് പുളിപ്പെല്ലാംണ്ടാവും അപ്പൊ ഈഹ് ക്കാണ് അവര് ചോറെടുത്തിടുന്നത് അതായത്
ഈ മസാലേക്ക് വേവിക്കാത്ത അയ്രാണ് ട
ആഹ് വേവിക്കാത്ത അരി എടുത്തിട്ട് അതില് വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കിട്ട് ആ വെള്ളവും എല്ലാം വേവുന്ന രീതിക്ക് വെള്ളം എല്ലാം ഒഴിച്ച് സെറ്റ്
ഇപ്പ മ്മള് മന്തിയൊക്കെ ഉണ്ടാക്കണതു പോലെല്ലെ
മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെന്നെ പക്ഷെ മന്തിയിൽ നമ്മുക്ക് എഹ് അടിയിൽ എഹ് വെറുതെ ചി ക്കം വെച്ചിട്ട് ഇതാക്കൂല്ലേ ചെയ്യുള്ളൂ ഇതില് ക്കനാദ്യേ കൊറച്ചൊന്ന് വേവിച്ചെടുക്കും അതായത് മസാലയല്ല അയ്ല് പിടിക്കാനുള്ള മസാലയും എല്ലം ഫസ്റ്റ് സെറ്റ് ആക്കിട്ട് അതിലേക്കാണ് അരിയെടുത്ത്ടാ എന്നിട്ട് നമ്മള് എല്ലാം കൂടെ തെളച്ചിട്ട് സെ ഭാഗ സമയത്ത് എടക്ക് ഒന്നോ രണ്ടോ പ്രാശ്യം എളക്കി കൊടുക്കണന്ന് മാത്രേള്ളൂ ബാക്കിയെല്ലാം സെയിം സംഭവംതന്നെ നല്ല ടേസ്റ്റാ വിം ഏഹ് തമിഴ്നാടെല്ലാം അങ്ങനെയാന്ന് ബിരിയാണി വെ ക്ക അതേ സ്റ്റൈലാന്ന് ഈ പാലക്കാടും ബെക്ക്ന്നത് ക്ഷയ്ല് അരിക്കല്ലം ചെറിയ ത്യാസണ്ട് നമ്മളെ മലബാർ അരിയാന് എഹ് പാലക്കാട് യൂസെയ്യുന്നത് പക്ഷെ വെക്കുന്ന സ്റ്റൈല് തമിഴ്നാട് സ്റ്റൈലാ നല്ല സാവര ആഹ് അത് റാവുത്തർ ബിരിയാണിന്നാണ് പറയാ അവടെ
ആഹ് പ്പതാപർഞ്ഞെ പലേരും പലേ മോഡല്ലായിര് പ്പം ബിരിയാണികൾ വെക്കല് അപ്പൊ ഞമ്മക്ക് ഞങ്ങളിവിടെ ക്കല് ചിക്കന്ങ്ങനെ കായം തേച്ചിട്ട് പൊരിച്ച്കാണ്ട് വെക്കും നമ്മള് പൊരിക്കാതെയും വെ ക്കും ഞങ്ങള് രണ്ട് സൈസായിട്ട് ഉള്ളിയൊക്കെ ഇത് വർത്തീന്റെ ശേഷം കൊർച്ച് ഉള്ളി മാറ്റി വർ ക്കും ന്നട്ട് പിന്നെ അയ്ന്റ്ട്ട്കാണ്ട് അങ്ങനെക്കെണ് ഞങ്ങള്ണ്ടാക്കല്. ഗരം മസാല മാത്രം ഉപയോഗിച്ച് കാണ്ട്
അതെ അതെ അയ്ഞാനെടക്ക് ചെയ്യാറ്ണ്ടെ പക്ഷെ ഇവിടെ പൊരിച്ചു വെക്കുന്നത് എന്റെ വാ പ്പാക്കത്ര വല്യ ഇഷ്ടലാത്തോണ്ട് ഞാം പിന്നെ പൊരിച്ചങ്ങനെ വെ ക്കാറില്ല നമ്മൾ അതിൽ തന്നെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഗ്രേവി നല്ല കട്ട ഗ്രേവി ആക്കി അതിലേക്ക് മിക്സെയ്യും അങ്ങനെ ചെയ്യ സാധാരണ ഇവിടെ തലശ്ശേരി സ് അപ്പൊ ഈ തലശേരി ബിരിയാ തെന്യ വെക്ക
തലശ്ശേരി ബിരിയാണി നല്ല ടേസ്റ്റാണല്ലോ ല്ലേ?
ളം അതെ അതെ അഹ് നല്ല ടേസ്റ്റാ
നല്ല രസം ആഹ് അത് നല്ല രസണ് ഞാന് തലശ്ശേരി ബിരിയാണി ഇങ്ങനെ കടേന്ന കഴി ച്ച്ക്ണ്ടത് ഞങ്ങളവിടെ ഇൻ ന്റെ വേങ്ങര വീടിന്റെറടുത്ത് ഞങ്ങളെ വീടിന്റെ അപ്പുറത്തന്നൊയിട്ട് ഒരു കടണ്ട് തലശ്ശേരി ബിരിയാണീന്റെ പൗട്ന്ന് വാങ്ങിക്കാണ്ട് കഴിച്ചതാണ്
ആഹ് ക്കുന്നത് നമ്മൾ വെക്കുന്ന രീതി ഒരുപോലൊണെങ്കിലും വെക്കുന്നന്റെ രുചി വേറെ വേറെ ആയിരിക്കും ഇപ്പൊ ഞാൻ വെച്ചത് നിങ്ങളെ വെച്ചത് ഒരേ കൂട്ടാണെങ്കിലും നമുക്ക് രുചി വേറെ വേറെ ആയിരി നമ്മൾ ഇടുന്ന സാ ഇങ്ങോട്ടും മാറ്റങ്ങൾ കൊണ്ടായിരി രണ്ടാക്കും രണ്ട് രുചിയായിരിക്കും വരുന്നുണ്ടാവാ സെയിംന വീട്ടില് ആഹ് അതെ അതുപോൽതന്നെ തലശ്ശേരിബിരിയാണിന്റെ കാര്യം നമ്മള് ഓരോരോ ഹോട്ടൽസ് നെക്കുന്നതും ഓരോരോ രീതി രീതി സെ
അവിടതാ ഞ ങ്ങളോടള്ള ഹോട്ടൽലാദ്യം വേറെ ആൾക്കാരെ വന്നിരുന്നത് അവര്ന്നണ്ട് തലശ്ശേരി ബിരിയാണിയൊ ക്കെ ണ്ടാക്കിര്ന്ന് അവർത അങ്ങനെ രസംന്നും ഞാഞ്ഞി ട്ടോൽക്ക് കച്ചവടം ഒന്നുല്ല്യാൻട്ട് ഓല് പൂട്ടി പോയിട്ട് പിന്നെ വേറെ ആൾക്കാര് വന്ന് തൊറ ന്നതണിപ്പോ ഇപ്പൊ അവര് ന്നിട്ട് ആ കട നല്ല ഉഷ് ചാറാക്കി മേലക്കൊക്കെ എടുത്തിട്ട് തലശ്ശേരി ബിരിയാണി ഇപ്പൊ നല്ല ബോഡൊക്കെ വെച്ച് ഇപ്പൊ നല്ല കച്ചോടം ഒണക്യേ
അതാണ് നമ്മൾ നല്ല രുചി വരുന്ന സമയത്ത് ആഹ് നമ്മള് രുചി വരണം നമ്മള് ഒരു പ്രാശ്യം നമ്മൾ നാവിലേക്ക് ഒരു രുചി എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മളത് മറക് ക്കൂല ആ രുചി കൊണ്ട് പിന്നെയും പിന്നെയും നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോകും ഇവിടേം ഒരു കടയുണ്ട് സോഫ് റ്റ് ന്ന് പറഞ്ഞിട്ട് ഒരു കടേണ്ട് ആ കടയിൽ ഇതുപോലെ നമ്മൾ ഒരു പ്രാശ്യം ബിരിയാണി കയിച്ചു കയിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളാ ഭാഗത്തേക്ക് പോകുമ്പോ നമുക്ക് കടേലേക് ക്കൊരു വിളി ഇണ്ടാവും വരൂ വരൂ ന്ന് പറഞ്ഞിട്ട് വിളീണ്ടാവും അവിടന്ന് നമുക്ക് മനസ്സിന്റെ ഉൾവിളി ഇണ്ടാവും അവിടുന്ന് കഴിച്ചിട്ടേ നമ്മള് വരൂം ചെയ്യുള്ളൂ അതുപോലെയാ
ഞമ്മള് എവിടെയെങ്കിലും കേ രുമ്പോളൊക്കെ ബിരിയാണി ഇതേമാതിരി എന്തെങ്കിലും വേറെന്തങ്കിലൊക്കെ കഴിക്കുമ്പോ നല്ല രസ് സള്ള ഏതാ കടീല് നമ്മ നമ്മള് നാവിനൊരു രുചി കിട്ടണ അപ്പൊ ആ കടി ക്കന്നെ നമ്മള് പിന്നേം പിന്നേം പോവുള്ളു
പോകും ഇപ്പൊ നമ്മള് കണ്ണൂർ നമ്മൾ ടൗണിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ കോക്ടെയ്ൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഈ പപ്പായയും ക്യാരറ്റും കേട്ടിട്ടുണ്ടാവോ
തേ കുടിച്ചിട്ടില്ല എപ്പളും വിചാരിക്കും ഒന്ന് കുടിച്ച് നോക്കണം
സ്ഥലത്തുണ്ട് അവിടെ വന്നിട്ട് കുടിക്കണം കറക്റ്റ് നല്ല ടേസ് റ്റാണത് നമ്മൾ വീട്ടിലടിച്ചാ അത് കിട്ടുന്നില്ല നമ്മള് വീട്ടിലെല്ലോ ഒരു പ്രാവശ്യല്ല അടിച്ചോക്കി ഈ ക്യാരറ്റ്
വീട്ടില് അടിച്ചിട്ട് അയിന്റെ എന്തോ രസം കിട്ടീല്ല
കിട്ടുന്നില്ല അതന്നെയാ പ്രശ്നം ഈ ക്യാ രറ്റ് വേവിപ്പിച്ചിട്ടാണ് നമ്മള് പപ്പായ കൂട്ടിട്ട് അടിക്കൂ പക്ഷെ അന്നേരത്തെല്ലാം പപ്പായ രുചി വരുന്നു എനിക്ക് തോന്നുന്നു അവരതില് മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ചേർത്തുന്നുണ്ട് തോന്നേ
ആഹ് അവർ അടിയത്തത് നല്ല രസം ഉണ്ടാവൂന്ന് പറയണ കേട്ട് ഞാനിതുവരെ കുടിച്ചിട്ടില്ല ട്ടോ
പിന്നെ അതില് പ്രത്യേകത എന്താ അറിയോ അതില് വന്നിട്ട് ഈ മാതളത്തിന്റെ ചെറിയ ചെറിയ പീസ് ഉണ്ടാവൂലോ അയിങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇടും അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പ് ഉണ്ടാവല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ല എടക്കെടക്ക് നമുക്കിങ്ങനെ കൊറേ കിട്ടും കഴിക്കാൻ വേണ്ടിട്ട് അത് നല്ല ടേസ്റ്റാ അപ്പ കഴിക്കുന്ന സമയത്ത്
അതിന്റെ ഉള്ളുന്ന് ങ്ങനെ ഇടക്കിടക്കുണ്ടാവായ്ക്കാരം അപ്പൊ
ആഹ് അതെ അതെ ഇടക്കിടക്ക് കിട്ടും അതായത് കുറേ ഇണ്ടാവും മുമ്പല്ല ഒത്തിരി ഇണ്ടാവ്വായിരുന്നീ ഇപ്പൊന്തോ അറിയില്ല കൊറച്ച് വെല കൂടിയോണ്ടായിരിക്കണം പക്ഷെ
നിങ്ങളത് കണ്ണൂരിന്ന് തന്നാണോ കുടിക്കല്
അതെ അതെ കണ്ണൂരിന്ന് തന്ന്യാന്ന് കുടിച്ചിട്ടുള്ളത് അതെ ഇത് ഉത്ഭവിച്ചിട്ടുള്ള ആ കടയിൽ തന്നെയാണ് കുടിക്കുന്നത് പോയി
ആഹ് ഇവിടൊക്കെ ഇപ്പ കൊറേ അങ്ങനെ കണ്ണൂർ കോ ക്ടെയ്ൽന്ന് പറഞ്ഞാട്ട് ങ്ങനെ വന്ന്ക്ക്ണ് പക്ഷെ ഞാനിതുവരെ കുടിച്ച് നോക്കിട്ടൊന്നുല്ല.
ഇവിടെ തന്നെ വേറെയും സ്ഥലങ്ങളിൽ കണ്ണൂർ കോക്ടെയിൽ ന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നം ന്നു ണ്ടെങ്കി നമുക്ക് ആ ഒരു രുചി കിട്ടണെങ്കിൽ കറക്റ്റ് അത് ഉത്ഭവിച്ച സ്ഥലത്തന്നെ പോണം. അവിടെ എന്തോരു തിരക്കാന്നറിയോ ഒരു ഗ്ലാസിന് എഴുപത് രൂപ അങ്ങനാ വരുന്നത്.
എന്നാലേ ആയിക്കോട്ടെട്ടാ ഞാനേ പിന്നെ വിളിക്കണ്ട്ട്ടോ.
ഓക്കെ ഓക്കെ ഓക്കെ ഓ ശരി.